കേൾക്കുന്നില്ലേ?
ആ ഇപ്പം കേൾക്കുന്നുണ്ട്.
ആഹ് എന്തൊക്കെ സുഖമായിരിക്കുന്നോ?
പറഞ്ഞോ ആ സുഖമായിട്ടിരിക്കുന്നു.
നാട്ടിലെങ്ങനെ മഴയൊക്കെ ഉണ്ടോ?
ആ മഴയുണ്ട് കുറച്ച് മുന്നേ മഴ പെയ്തായിരുന്നു.
അതല്ല നമുക്ക് മാഴനെ കുറിച്ച്ന്നെ സംസാരിക്കാലേ? ഇവിടെ ഇപ്പോല നല്ല ഇടി മഴ നല്ല മഴയാണ് ഇപ്പോഴും നിന്നിട്ടില്ല. പെയ്തൊണ്ടിരിക്കുകയാണ്.
ആണല്ലേ ആണല്ലേ ആ ഇവിടെ ചെറിയ ചാറ്റിൽ മഴയ ഉണ്ടായിരുന്നുള്ളൂ.
ആ് എവിടെ നല്ല മഴ പെയ്തിട്ട്. നല്ല വെള്ളം ഒലിക്ക്ണ അങ്ങനെ മഴ പെയ്തു.
അപ്പൊ രാത്
വൈകുന്നേരം തുടങ്ങിയ ഇടിയാണ്. അപ്പൊ ഇപ്പ കുറച്ച് മുന്നേ നല്ല മഴ പതില്ല ഇപ്പ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരികയാണ്. ഇതിന് മുന്നേ നല്ല മഴരുന്നു.
ഉം ഇന്നലെയൊക്കെ ഇവിടെ മഴയുണ്ടായിരുന്നു ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടായിരുന്നു.
ഇന്നലെയ ഇവിടെ ഇടയിടില്ലട്ടോ ഇന്നലെ ഇന്നലെ ഈ ഭാഗത്തേക്കൊന്നും മഴവല്ലാതെ കിട്ടില ആ ഇവിടെ ഇവിടെ ഇണ് ഇന്നും രണ്ടു ദിവസം ഉുന്ന ഉണ്ടായിരുന്നു. നല്ല ഇടി കെട്ടിയിട്ട് നല്ല മഴ പെയ്തിരുന്നു പിന്നെ ഇന്നാണ് നല്ലൊരു മഴ പെയ്യുന്നത്.
എ മാഴക്കെ ഇഷ്ടമാണോ?
ആ മഴയത് കൊണ്ട് ഇപ്പം തണുപ്പ. അതെ അതെ ചൂട് കാലത്ത് കുറച്ച് മഴ പെയ്തപ്പോൾ നല്ല തണുപ്പുള്ളതുണ്ട്. രാത്രി വലിയ കുഴപ്പ ഇില്ലാതെ ഉ അതെ ഒരാശ്വാസം. ഉ
അതെ ഇങ്ങനെ വെള്ളമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണോ?
അല്ല ഇവിടെ വെള്ളം നിക്കാറില്ല.
ആഹ ഇല്ലല്ലേ ആ് ഇവിടെ ഇല്ല ഇവിടെ വെള്ളം കുറവാണ് മഴയില്ലെങ്കി പിന്നെ നമ്മൾ അവിടുന്ന്. കൊണ്ടുവരണം പോറത്. അന്ന് കൊണ്ടുവരാൻ കുറവാണ് കുറഞ്ഞരിയന്.
ആഹ്
പാറയാണ് നമ്മളെ ഇവിടെയൊക്കെ അപ്പൊ വെള്ളല്ല മഴ പെയ്യന്നെ വേണം വെള്ളം ആകണമെങ്കിൽ.
ഞങ്ങൾക്കും വെള്ളം നിൽക്കാറില്ല ഇങ്ങനെ തങ്ങി നിൽക്കാറില്ല.
അല്ലല്ലേ വെള്ളം മഴ പെയ്യും വേണം.
കൊറ പോങ്ങിയ ആഹ അതഴ്ന താണുന്ന സ്ഥലല്ല ആഹ അതെ അതെ
കുറേ നല്ല ഈ ഈ രണ്ടായ്ത്തി ഇരുവത്താറ് നല്ലൊരു വേനല് വേനലേയ്നല്ലല്ലേ അയ്ന്റെടേലൊരു മയീ പെയ്തപ്പോ നല്ലൊരാശ്വാസം
ആ അതെ നല്ല ചൂടാ നമ്മള് നമ്മളീ കേരളത്തി ല് നല്ല ചൂട്ണ്ടായ ഒരു വർഷല്ലേ ഇത്
ആ അതെ നമ്മക്ക് പൊർത്തെറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായ്ര്ന്നല്ലേ പൊറത്തേണ്ട നമ്മക്ക് വീടി ഉള്ളിലിരിക്കാ തന്നെ എന്തൊരു ബുദ്ധിമുട്ടായ്ര്ന്നു അപ്പൊ മയ പെയ്തപ്പോ ബ ഭയങ്കരൊശ്വാസം
അതെ അതെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ നമുക്ക് പൊറത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല അതുപോലെ വെയിലും അതൊക്കെരുന്നു പ്പം മഴ വന്നപ്പം നല്ലൊരു ആശ്വാസൊണ്ട് നല്ലേ
മയക്ക് മയ തന്നെ വേണല്ലേ നമു ക്കൊരാശ്വാസം കിട്ടണങ്കില് നമ്മള് മയ പെയ്താ നമ്മള് പറയും ഒന്ന് ന്ന് മാറിര്ന്നെങ്കിൽന്ന് പറയും പക്ഷെ വെയിലായ നമക്ക് തീരേം വയ്യാ
അതെ
നല്ല മയ പെയ്യുമ്പോ നമ്മള് പറയും ഒന്ന് മാറിര്ന്നെങ്കി നമ്മളൊന്ന് നമ്മള് തിരുമ്പിയതൊന്നൊണങ്ങി കിട്ടാഞ്ഞ തന്നെ നമ്മള് പറേല്ലേ ഒന്ന് വെയിലായിര്ന്നെങ്കിൽ എന്നൊക്കെ പറഞ് നമ്മള് പറയും പക്ഷെ മയക്ക് മയന്നെ വേണം
മഴ തന്നെ വേണം
ഉം ഉം
ആ പിന്നെ ചെടികൾക്കാണെങ്കിലും മഴ വേണല്ലോ
അതെ ചെടികൾക്കെന്നല്ല എല്ലാ സസ്യജാലകങ്ങൾക്കും മഴ അത്യാവ കൃഷി കൃഷി
ശ്യാണ്
കൃഷിക്കൊക്കെ വെള്ളം കിട്ടാഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്
അതെ അതെ
ഇങ്ങളവിടെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
ഞാ ചെറിയ രീതിയില് പച്ചക്കറിയൊക്കെ നട്ട്ട്ട്ണ്ട് അതായ ത് ഈ പയറ് വെണ്ട ചീര അങ്ങനെയുള്ള
മയ കൂടീയാലും കൊഴപ്പാണ്ല്ലേ കൃഷിയക്ക് നഷ് പോം ചീയൂലേ നല്ല മയ ആയാല്
ആ ആ ചെല ചെടികളൊക്കെ ആണെങ്കിലും നല്ല മഴ കൂടുതല്ള്ള സമയത്ത് അധികം പൂക്ക പൂക്കൾ വിട ഉണ്ടാവത്തില്ല അതായതീ മറ്റ് ഈ ബോഗൈൻ വില്ല അങ്ങനെയുള്ളെ ആഹ് ആഹ് അത് ചെടിച്ചട്ടിലാണെ ആ ചെടിച്ചട്ടിലാണെങ്കി നമക്ക് എടുത്ത് മാറ്റി വെക്കാം ഉം
ഓഹ് ശരിയാണ് ആ ചെലതൊക്കെ ചെലത് നമ്മളെ ആ ഒരു മഴ പെയ്യണ ടൈം മെ പെയ്ന്ന സമയം വെച്ച് വിരിയുന്ന കൊറേ പൂക്കള് ഇണ്ടാവും മെയ് മാസം പൂവെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആ മയ പെയ്യണ ടൈമില് മയ പെയ്ത് ശേഷല്ലോ ആ ഒരു മാസങ്ങളിൽ മാത്രണല്ലോ അത് കാൺ കാണാ നിങ്ങളവിടൊക്കെ ഇണ്ടോ പൂവ് അത്
മയ മയ മയേയ് പെയ്താല് മാത്രം വിരീന്ന ചെല പൂക്കള് ഇണ്ടല്ലോ മ
അതെ അതെ അതെ ആഹ് ആഹ് മഴക്കാലത്ത് മാത്ര ആഹ് അതെ
ആ നിങ്ങളവിടെക്കെ ഇണ്ടോ ഞങ്ങളിവിടെക്കെ മെയ് മാസ പൂവ് എന്നൊക്കെ പറയും ഒരു മെയ് ജൂൺ ആ ഒരു നല്ല മയ കാലത്തണതിങ്ങനെ ഒരു മ മൊളച് വര പിന്നെ അത് മയക്കാലം കയ്ഞ്ഞതങ്ങനെ ഒണങ്ങിപോയ്ട്ട് അതവടങ്ങനെ കെടക്കും അയ്ന്റെ കെയ്ങ്ങ്ങ്ങനെ അവടെ കെടന്നിട്ട് മയ പെയ്യണം മയ പെയ്താലേ അത് ഓ വെരൊള്ളൂ നല്ല ഭംഗിയാണ് കാണാന് ട്ടോ
അ ആ മഴ മഴക്കാലം കഴിഞ്ഞ അത് ചെട ചെടി തന്നെ കരിഞ്ഞു പോവോ
ആഹ് ചെടി കരിഞ് പോയ്ട്ട് അതിന്റെ കായിങ്ങനെ അവടെ മണ്ണില് ണ്ടാവും
ഉണ്ടാവും
അങ്ങനത്തെ ചെടികളൊക്കെ ഇണ്ട് ഇപ്പൊ മഴക്കാൽ ആ മീ ആ മെയ് മാസ പൂവന്നന്നെ ഞങ്ങള് ഇവിടൊക്കെ പറയ്യൽ നിങ്ങളവടൊക്കെ എതനെയാണോ പറയൽ ആണ്ല്ലേ
എനിക്ക് മനസ്സിലാവ്‌ണ്ല്ല അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മഴ മഴക്കാലത്ത് ഉണ്ടാകുന്ന അത്
ആഹ് ആഹ് നല്ല ഭംഗിയാണ് നല്ലൊരു തണ്ടിൽമ ഇങ്ങനെ നീണ്ട് നീണ്ടിട്ട് തണ്ട് ഇങ്ങനെ വലിയ തണ്ടായിട്ട് അതിങ്ങനെ തൂങ്ങി നി നിക്കണ ഒരു കൊല പോലെ ഇങ്ങനെ നിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള പൂവാണ് വിരിഞ്ഞിട്ട് ഇങ്ങൊക്കെ നല്ല ഭംഗിയൊരു ആ ഓറഞ്ച് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനിട്ടോ
ആഹ് ആഹ് ആഹ്
അതേപോലെ തന്നെ മഴ കൂടുതലായാലും ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് പുറത്ത് ഇറങ്ങണങ്കിൽ വെള്ളം വെള്ളത്തിന്റെ ഇതിലിപ്പോ പൊറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് യാത്ര ചെയ്യണങ്കിൽ തന്നെ മഴ ഇപ്പൊ ഇപ്പൊ എല്ലതും നമ്മളെ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയാണല്ലോ അതൊക്കെ തകരാറിലാകും മഴ അമിതായാൽ
ആ അതെ അതെ മഴ കൂടിയാലും പ്രശ്നവ പിന്നെ ഇവിടെയാണെങ്കിൽ ഞങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ കുടി കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് എങ്ങനെ പോകു അപ്പൊ ഞങ്ങൾക്ക് ഒരു ചൂടു കാലത്താണെങ്കിൽ ചൂട്കാലത്തല്ല മഴക്കാലത്ത് കുഴപ്പല്ല കരണ്ട് പോയ പക്ഷെ ഇത്തിരി കുറച്ച് കാറ്റ് കാറ്റ് വന്നിട്ട് വന്നാലും കറണ്ട് പോവും ഇപ്പൊ പക്ഷെ മഴ പെയ്തില്ലെങ്കിൽ ആ ചൂട് കൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ഈ ഫാനില്ലാതെയൊക്കെ
കടക്കാൻ പറ്റില്ലല്ലേ
അതേ നല്ല ഇതായിരിക്കും കാരണം ബാർപ്പ് ബാർപ്പ് കൂടെ ആയത്കൊണ്ട് ഈ ഉം
ആ മേടിച്ചാവല്ലോ മഴ പോയല്ലേ അവിടുത്തെ അവർക്കൊക്കെ ഭയങ്കര ബുധിമുട്ടാകും മല മലന്റെ തായയൊക്കെ ജീവിക്കുന്ന ആൾ ആൾകാർണ്ടാവല്ലോ കുന്നിന്റെ തായക്കെ അപ്പൊ അവർക്കൊക്കെ പേടിച്ചിട്ടാവും ഒരു മഴ അ
ആ മഴ ആം കൂടിയാലും ഈ കൃഷികളക്കെ നശിക്കും കുറേ സാമ്പത്തികമായിട്ട് മുടക്കിയവർ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിക്കിഞ് മഴ അങ്ങനെ വന്നിട്ട് എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒക്ക ഉണ്ടായില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കൂടിയാലും ഉം ജോലിക്ക് അതെ പോകുന്നർ ആ ആ
അല മഴയാണെങ്കില് ക്ക്‌ണ ആൾക്കാരവും പലരും അപ്പൊ അവരെ ജോലിക്ക് ബുദ്ധിമുട്ടാവും അതേപോലെ വെള്ളം നിക്ക്ന്ന ഏരിയൊക്കെ ആണെങ്കില് റോഡുകളൊക്കെ വന്നിട്ട് വെള്ള റ്റ്ലയ്ട്ട് വൺ വാഹനങ്ങൾ പോകാനൊന്നും പറ്റ